ആഹ പറഞ്ഞോ
ഹലോ
ഹലോ
അനുവാന്നോ
ആഹ് അനുവാ
എന്തോ എടുക്കുവാ
ഞാനിവിടെ ഇരിക്കുവായിരിന്ന്
ഉറങ്ങിയില്ലേ
ഇല്ല ഉറങ്ങയില്ല ഒരു പ്രേതസിനിമ കണ്ടെന്റെ ഹാങ്ങ്‌ എന്താ പറയുന്ന ഒരിതിലങ്ങ് ഇരിക്കുവ
ഹാങ് ഓവറിലാന്നോ
ആഹ് ഹാങ് ഓവറിലങ്ങ് ഇരിക്കുവാ
ആഹ് ഹാ ഹാ ഏത് സിനിമയായിരുന്ന്
കൊഞ്ചുറിങ് ടൂ വ്
കോഞ്ചെറിങ് ആഹ് ആഹ് ആഹ് എങ്ങനെ ഉണ്ടായിര്ന്ന്
നല്ല ഏരുന്ന് ഇപ്പേ കണ്ടപ്പം കണ്ടുള്ളെന്നേ ഉള്ളു
അതെന്താ
നല്ല പേടിയായിരുന്ന്
പേടിച്ചോ ശെരിക്കും
ആഹ അത്യാവശ്യം നല്ല രീതിയില് പേടിച്ചു എല്ലാരും ഉണ്ടായിരുന്നു പക്ഷെ പേടിച്ചു
ആഹ് ഹാ ഹാ ആരൊക്കെ ഉണ്ടായിരുന്ന് കൂടെ
കസിൻസ് എല്ലാരും ഉണ്ടായിരുന്ന്
പിന്നെന്തോ പേടിക്കാനായിട്ട്
അത് മൊത്തം പട്ടികൂവുന്ന ശബ്ദവും തണു പ്പും മൊത്തത്തില് ഒര് വല്ലാത്ത അന്തരീക്ഷമായിരുന്നു
ചൂടത്ത് തണുക്കുന്നോ
ആഹ ചൂട് അല്ല പുറത്ത് ഇവിടെ വീട്ടില്
വീട്ടി ഇരുന്നപ്പൊ തണുത്ത്
ആഹ് വീട്ടില് ഇവിടെ ഇര്ന്ന് അത് കണ്ടോണ്ടിരിക്ക ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് പെട്ടെന്നുണ്ടന്ന് പ ട്ടി ഓരിയിട്ന്ന് കാലിലെല്ലാം തടപ്പ് വന്നടിക്ക്‌ന്ന്. അതിന്റെ വ്ടെ ഓര ഒരു കസ്നാണ് ഇവിടെര്ന്ന് മൊതോം തെല്ലന്ന് പേ പേടിപ്പിക്കുവായിരുന്നു ആത്മാക്കള് എന്താ അന്തരീക്ഷത്തിലൂടെയാണ് സംസാരിക്കുന്നത്.
പേടിച്ച എല്ലാരൂടെ.
ആഹ് എല്ലാരും പേടിച്ച് പിന്നെ ലൈറ്റൊക്കെ ഇട്ട്.
പിന്നെങ്ങനെ പേടി മാറിയോ? അതോ ഇപ്പോഴും ഉണ്ടോ?
പേടി ഇപ്പരും ഒണ്ട് എന്നാലും വലുതായിട്ടില്ല.
ആ, ആ, ഹാ പിന്നെ രാത്രി എന്തൊക്കെ ചെയ്തു?
രാത്രി പിന്നെ സ്കിൻകെയർ ചെയ്തു.
ആന്നൊ എന്തൊക്കെയാ മുഖത്തൊക്കെ ഇട്ടത്?
ആ കസ്തൂരിമഞ്ഞലിട്ട്.
ആഹ്. കസ്തൂരി മഞ്ഞളും മറ്റേ തൈരിന്റേം കൂടെ ആന്നോ? ഹലോ? ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹൽ, ഹലോ.